ആഹ് ആഹ് പ്പകേക്ക്ണ്ട്
ആഹ്
പിന്നെന്താ വർത്താനം
സു സുഖാണ്
ആഹ് ഇങ്ങള് ഭക്ഷണം കഴ്ച്ച് ഇണ്ടാവുലലെ
ഇല്ല കഴിച്ചിട്ടില്ല ഹസ്ബൻഡ്നെ കാത്ത്ക്കാണ് ഏഹ്
ഹസ്ബന്റിനെ കാത്തിരിക്കയിരിക്കും ലെ
ആഹ് കാണ്നില്ല
മഴ ഇണ്ടപ്പൊ
മയല്ല്യ അവ്ടണ്ടോ?
ഇവിടെ ഇത് വരെ ഇല്ലേയ്നിന്ന് ഇപ്പങ്ങനെ തൊടങ്ങ്ണ്ട് ചെറ്തായി
ഏഹ് ഇന്നവിടല്ല്യ
ഏഹ് രാവിലെ നല്ല വെയ്ലെന്
ഉച്ചന്റെ ശയ്ന് നല്ല വെയിലാണ്.
ആഹ് എന്താ രാത്രിക്കെ അരി ഭക്ഷണന്നെ കഴിക്ക
ആഹ് ഞങ്ങൾ രാവിലെ ഇണ്ടാക്കിയതന്നെ കഴിക്ക രാവിലെ എന്താ
ഹസ്ബന്റിന് അങ്ങനെ ചപ്പാത്തി അങ്ങനെ ഒന്നുല്ല
ഇല്ല അതൊന്നും ഇണ്ടാക്കിശിലായി റ്റില്ല ഷിലായി
ഉം ആഹ് അതന്നെ അത് തൊടങ്ങിയാ പിന്നെ അതൊരു പാണിയാണല്ലോ?
ആഹ് അ
ഇവ്ടെ ഇപ്പൊ അത് ഇല്ല അത്ണ്ടായാൽ അയി ഷ്ട്ടാണ് നല്ല കറിയക്കണ്ടായാല് പോ ചിക്കം കറി ഇപ്പ നാട്ടിലെന്നേണ് അത് ഇവ്ടെ പഠിപ്പിക്കാണ് അറബി കോളേജില് അപ്പൊ ഇണ്ടായാല് ഇഷ്ടാണ്
ആഹ്
ച ചിക്കൻ കറിയൊക്കെ ഇണ്ടായാ ചപ്പാത്തി ഇണ്ടാക്കാൻ ഇഷ്ട തിന്ന അങ്ങനെക്കെ ചെലപ്പൊക്ക ഇണ്ടാക്കും
അല്ലഞ്ഞാൽ ചോറന്നെ ചുന്നും ഇല്ല രാത്രി അധികം തിന്നല്ല വേണന്നല്ല ചേച്ചി അത ആഹ് വ്യാഴ്ച വരല്
ആഹ് ആഹ് മദർസ് സ്കൂളും പാടയാവും
ആഹ് രണ്ടും കൂടിള്ള അറബിക് കോളേജ് ഇണ്ടല്ലോ
ആഹ് വല്യ ക്ലാസ്സാ
അയിലാണ് പഠിപ്പിക്ക്ണെ
ഏഹ് അങ്ങനെ വല്ല്യ ക്ലാസാ
ആഹ് വല്യ കുട്ടിയളാണ് എട്ടാം ക്ലാസ്സ്‌ മുതല് ആഹ് എട്ടാം ക്ലാസ് മുതലല്ലോ കുട്ടിയാള
ബൺകുട്ടിയളും ഉണ്ടാ
ഇല്ല ആൺകുട്ടിയ
എന്താ ആദിയെ അല്ലാതെ എന്താ എന്താ സക്കാപ്പിയാ
അല്ല പിന്നെ ഹൈത്തമി
എന്ത്
ദാരിമി
ലാരിമ ആഹ്‌ ആഹ്‌
ആ അങ്ങനെയാണ്
ആ ആ
പിന്ന എന്താ എന്താ ഉച്ചകൊ എന്താ സ്പെഷ്യൽ ഉണ്ടായിനോ ഉ
ഉച്ചക്ക് പന്തന്ന ഇന്ന് എന്താ മുരിങ്ങ പരിപ്പ് കറി മുരിങ്ങി ഇട്ട് കാണ്ട് എന്നാ അതും പിന്നെ ചക്ക കൂട്ടാ ഇണ്ടായിനെ
ആഹ്‌ അതൊക്കെ രസാണല്ലേ വെജിറ്റബിൾ ആണല്ല
ഇപ്പ ആ തണുപ്പുണ്ടാവുമ്പ ഇങ്ങനെ നല്ല ചൂട്
അ അത് തന്നെ ഇപ്പ മഴ ആവുമ്പോ നല്ല ഭക്ഷണം ങ്ങനെ കഴിച്ചാമതി ഓ ചക്ക മാങ്ങ മാങ്ങ ഇതുവരെ ഇണ്ടായിനി ഇപ്പ തീർന്നാണ്
ആഹ് ഇപ്പ മാങ്ങാ കഴിഞ്ഞ തുടങ്ങീകുണു എല്ലോട്ത്
ചക്കയ ഇപ്പ മഴ ആയപ്പോ ഒക്കെ ഒരു ഇതാണല്ലേ തിന്നാനോ എന്ത് മാങ്ങൻറ്റെ ആഹ അല്ല അയിനാത്രൊന്നും ഇല്ലേയ്നി ഞങ്ങള് കത്ര അയിനാത്ര ഒന്നും ഇല്ല അങ്ങനെ ഇണ്ടാക്കി അച്ചാറിട്ടീന്നു
അയിനാത്രത്രൊന്ന് വാണ്ട ഒന്നോ ര രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ മതി എന്നാൽ നമ്മളിപ്പോ ട്ടെന്നൊക്കെ ആരെകിലും വരുമ്പോളേ ജ്യൂസ് വള്ളം കൊടുക്ക അങ്ങനെ ഇണ്ടാക്കിയ ഫോണില്
ആഹ്‌ ഞങ്ങള് അങ്ങനെ ഇണ്ടാക്കലില്ല നിങ്ങൾ അങ്ങനെ ഇണ്ടാക്കി ഫ്രീസറിൽ വെക്കല
അങ്ങനെ വെച്ചേക്കെ നമ്മൾ പെട്ടന്നൊക്കെ ആരെങ്കിലും വരുമ്പോള
ആഹ് അത് ശരിയാണ് അത് നല്ല മാങ്ങൊക്കെ ആാവണ്ട്
ആഹ് ഇല്ല നമ്മളെ ഈ സാധാ പുളി മാങ്ങയൊക്കെ ഞാൻ ൻ്റെ വീട്ടിൽന്ന്കൊടുന്നിട്ടെ ഈ പുളി പുളിച്ച്ണ വാങ്ങണ്ടാവല്ലേ അയി ല് പഞ്ചസാര നല്ല ഇടണ്ടി വരും അട ഞാനങ്ങനെ ബോട്ടില ആകികാണ്ട് കവറില് ആക്കി വെച്ചിക്ക്‌ണ് ഫ്രീസറില്
അയിൻകറീല ആ പരിപാടി
ആഹ് അങ്ങനെ ആക്കിയാ മതി ഒരു വർഷം വരെയൊക്കെ നിക്കാ നിക്കും ന്നൊക്കെ പറയണേക്കാ ഇപ്പ ഇണ്ടാക്കിട്ടള്ളൂട്ടാ അങ്ങനെ ഒരു വർഷത്തിനൊന്നും ഉണ്ടാവൂല ഇവിടെ
മാങ്ങ അച്ചാറ് ഇണ്ട്ണ് കേട്ടണ് ഇത് ഞാൻ കേ പഴുപ്പ് വാങ്ങേണ്ട് ട്ടോ അങ്ങനെ ഈ പുഡിങ്ങനൊക്കെ അല്ലാതങ്ങനെ വീട്ടിലിണ്ടാക്കണ് എനിക്കറിയില്ല ഇ ന്നാ
ആഹ് വാങ്ങാൻ കിട്ടും ആ
മാങ്ങാ കിട്ട അങ്ങനെ കൊണ്ടരണ്ട് പുഡിങ് ഇണ്ടാക്കാനൊക്കെ അല്ലാതെ വീട്ടില് ഇച്ച് അറിയില്ല എന്നാ അതിനെ പറ്റി അങ്ങനെ ഇന്ന ഇണ്ടാക്കി വെക്കണം കിട്ടുമ്പോ
ആഹ് അതിന് മാത്രം വേണ്ട രണ്ടെണ്ണം മൂന്ന് ഇപ്പൊ നമ്മളെ ബിരിയാണീന്റെ മറ്റേ കറ ത്ത ബുട്ടിൽണ്ടല്ലോ ഒരു ചെറിയ ആഹ് ഇപ്പൊ ഒരു ചെറിയൊരു കറുത്തൊരു ബോട്ടിൽ ഇണ്ടല്ലോ വെള്ള മൂടിആയിട്ടിലല്ലെ നമ്മള് ബിരിയാണിയൊക്കെ കൊണ്ടരും അതില ന ഇങ്ങനെ വെച്ചാ മതി എന്നിട്ട് കവറിലിട്ടാ മതി കാറ്റ് കടക്കിണേനൊക്കെ
അങ്ങനെല്ലേ
ആഹ് ഞാൻ ആരേലും പെട്ടെന്ന് വരുമ്പോ കട്ടീന്ന് സ്പൂണോടണ്ട് കോരി ഇട്ക്കും ങ്ങനെചൊരണ്ടി എടുക്കും ചൊരണ്ടീട്ട് പിന്നെ മിക്സീക്ക് ഇടും പിന്നെ പാലുണ്ടെങ്കി പാലും പാർന്നാ നല്ല ടേസ്റ്റ ആണ് പഞ്ചസാരിടാ പാലും.
അഹ്ശെരി ഇന്നാഞാങ്ങനെ ഉണ്ടാക്കിയക്കണം മാങ്ങട്ടുമ്പോ
ആഹ് അങ്ങനെ ഇണ്ടാവുമ്പോ അങ്ങനെ എത്രങ്ങാനും ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനെ ഇണ്ടാക്കിക്ണ്
ഏ ഞാ മാങ്ങ ഇതുവരെ നല്ലോണം ഉണ്ടായിന് അന്നൊക്കെ എടുത്തെച്ചാ മതിയെന്.
ഞാന ങ്ങ രണ്ടും മൂന്നും ബോട്ടിലൊക്കെ ഇപ്പൻ കൊറെ അങ്ങനെ ഇണ്ടാക്കി കഴിഞ്ഞു ഇവിടെ ഇപ്പഴും ഇങ്ങനെ ഉം
ഫ്രീസർല് വെച്ചാല് ഒന്നും ആവു ലല്ലല്ലേ
ആഹ് ഇല്ല കവർല് ആക്കി പുയ്‌ഞ്ഞ കുഞ്ഞേറച്ചിന്ടിം മീനിന്ടെ വാസന വാണ്ടാച്ചിട്ട്.
ആഹ് അയ്ശെരിയാ.
ഒരു കവർലാണ്ടാക്കികാണ്ടാണ് അങ്ങണ്ട് പൊയ്ഞ്ഞ് വച്ച്ങ്ങാണ്ട് ഇങ്ങനെ തട്ട് തട്ട് ആക്കി വെച്ചാ മതി.
മ്മ് ആഹ് ശെ- ശെരി
അപ്പബ്ട ഹസ്ബനന്റാച്ചെങ്ങെ അയ്‌നെ എപ്പളും ഇപ്പ- പ്പ ഈ മഴായിട്ടാണെ എപ്പളും ജ്യൂസ് പർഞ്ങ്ങാണ്ട്ൻ വെര്ല് ഇപ്പ ചായന വരല് വെള്ളത്തിന്റെ രാള ജ്യൂസ് വെള്ളം പച്ച
ഏ ഹ്
പച്ചെള്ളം കുടിച്ചൂല ഈ വെള്ളം അല്ലെങ്കി ചായെ പിനെ അതേമാരി ഇപ്പൊ ഓരോരുത്തരെ കൊണ്ടരും ചെയ്യും കൊണ്ടരല്ല കൊലേമേ ഇരുന്നാ മതി കുടി ആരേയും പോണ്ടോല വിളി- ചെര്ത്തും
ഹ് ഹ് ഏ ഏ അപ്പ നമ്മള്ങ്ങനെ വരുമ്പോ ഉണ്ടാക്കണല്ലോ.
ആഹ് ആഹ് ട്ട്ക്ണ് പിനെ നമ്മെളെ അയൽവാസേളൊക്കിങ്ങനെ ആടും കൊണ്ട് പൊ- പോമ്പള ഒന്ന് ഇങ്ട് വാ പിനെ വള്ളം കുടിച്ച്ട്ട് പോവാൻ ഇതും കുടിചെയ്ക്കാരം ഇവടെ ഇരിന്ന് ങ്ങണ്ട്.
ഹ ഹ ഹ അതനെ. ഹ് ഹ് അത് ഒരു സന്തോഷാണല്ലോ നമ്മളാരേം വരുമ്പൊക്കെ കൊടുക്കണോം.
ആഹ അപ്പയ്നൊക്കെ നല്ല സുഖാലെ.
ആഹ് സാധന്ണ്ടായാല നമ്മക്കൊരു സന്തോഷം. മറ്റേ അമ്മക്കും എടങ്ങാറാണല്ലോ ആരേം വെരുമ്പോ സാധനല്ലാഞ്ഞാ പിനെ. ആഹ് പിനെന്താ?
ഇനി നമക്ക് മയ പെയ്യുന്നു
ന്നാലും മക്കളൊക്കെ സ്കൂള്ട്ട് വെരുമ്പൊളൊക്കെ- പെറ്റൊള്ളോ കൊടുക്കാപറ്റും. ഉം അയനെ ജ്യൂസ് പിനെ എപ്പഴും രസമാണല്ലോ തണ്പില്ലാതെയും കുടിക്കില്ലേ.
ക്ക്‌ണ്ടെങ്കി നമ്മൾക്ക് പിനെ പാലൊയ്ച്ചണ്ടാ നമ്മള് സ്തെഇമ് നമ്മക്ണ്ടാകുമ്പൊ പിനാരേങ്കിലും വെരുമ്പൊ ഓല്ക്ക് പാലും പാർന്ന് ങ്ങാണ്ടാവുമ്പ നല്ല ട്ടേസ്റ്റാണ്.
ആഹ് നല്ല ട്ടേസ്റ്റാവുലേ.
ആഹ് ഇപടെ പിനെ പാലുണ്ട് ഇവടെ പൊരിക്കണ്ട് കടണ്ട് മുനില്.
ഏ അഹ് അശെരി.
വീട്ടിലേനെ
അഹ് ശെരി ഇങ്ങൾതന്നെ.
ആഹ അപ്പയ്ലിങ്ങനെ കൊറച്ച് സാനൊക്കെണ്ടാവും പാല് പാല്. അങ്ങനെ ഓരോ കോയ്മുട്ട അത് ഇതൊക്കെ ആയ്റ്റ്.
ആഹശെരി അപ്പ നിങ്ങൾക്ക് സാധാനത്തിന് വല്ലപ്- പഞ്ചണ്ടാവൂലെ അപ്പൊ. ഹ് ഹ് ന്നമ്മക്കനെ കടണ്ടാവോ ഹ് ഹ്.
അങ്ങനയിന്നാണ്ട് ഇട്ത്താലും മതി കഴിഞ്ഞാലാണ് ഇപ്പ അതെന്നെ ഇപ്പ ഈ മായായിട്ട് ങ്ങാണ്ട് രണ്ട് മുന്നീസം മയ അടച്ച് അടച്ചിട്ത്ട്ട് സാനം വാങ്ങാൻ പോയിറ്റില്ല.
ആ ഞങ്ങളെ വാ പ്പക്ക് കടണ്ട് ചെറിയൊര് കടയ്ട്ട് അത് ഇങ്ങനെ ആര്- ആത്യൊക്കെ ഇങ്ങനെ ന്നല്ലോണം ഉള്ളീം തക്കാളീം അങ്ങനെക്കെ ന്നല്ലോണം കൊണ്ട്രായ്നി. അയ്ന്പ്പ. അയ്ന് പഞ്ചണ്ടാവൂലേനി അന്ന്.
ആഹ് അതാവുമ്പോ നമ്മള് പിന്നേ ഇങ്ങനെ കേടരുണ്ടായീലേ.
ആഹ് ഏഹ് അതില്ലല്ലേ ഏഹ് ഇത് പുള്ളും ഇത് വസ് ഇതാണ് പിന്നെ നമ്മളെ സാദാ അരി അങ്ങനെ.
അരിയൊന്നും ഇവടെല്ല്യ ഇത് ചെറിയ കോലായ്മലേ സിറ്റ ഔട്ടിലേ.
തെ ആഹ് അങ്ങനെ പട.
കൊറോണ ടൈമ് ല്
ആഹ് അങ്ങനെ.
അപ്പൊ ഈ കൊറോണ ടൈമ് ല് ഈ കണ്ടെയ്മെന്റ് സോൺ ആക്കീനല്ലോ.
ആഹ്
അങ്ങനെ ഇത് രണ്ട് പഞ്ചായത്ത് പോന്ന് മുൻസിപ്പാലിറ്റി പഞ്ചായത്തുആയിട്ട് അങ്ങട്ടും ഇങ്ങടും കര ൻ പറ്റീനില്ലല്ലോ അപ്പൊ കട ക്ണ്ട് എടുത്തേനേന് ഒരു രണ്ട് സ്റ്റോപ്പട്ത്തേന്നേണ് കടിം കൂടൊക്കെ അപ്പൊ കണ്ടെയൻമെന്റ് സോൺ ആയപ്പോ മ്മക്ക്ആണ്ട് കടക്കാൻ പറ്റീട്ടില്ലായ്നി കട തൊറക്കാൻ പറ്റീനീല്ല അപ്പൊ പിന്നെ നമ്മളക്ക് പിന്നെ കൊർച്ച് സാധനങ്ങക്കെ കടീന്ന് ഇങ്ങണ്ട് ട്ത്ക്കാണ്ട് വ്ട്ട്ല് കൊലായ്മെ വെച്ച് തൽക്കാലം അപ്പൊ ഇബടെ അപ്പൊ ഇബടെള്ള ആൾക്കാരും തന്നെ പൊർത്ക്ക് പോവാൻ പറ്റതായല്ലോ ഓൽക്ക്. അങ്ങനെ അതറീം കാലം കർശനല്ലേനാ അങ്ങനായപ്പൊ അങ്ങനെ കൊടുന്നെച്ച് പിന്നെ കൊലായ്മത്തെന്നെ ത്ൻണ്ട്മ്മെ ചേറ്റിയപടിമ്മല്. പിന്നെ ഒര് ഗ്ലാസ് വെച്ച് ചെറുതായിട്ട് ഒര് അയ്ന്റെ ഒരു നര നീ ളല്ലേ കോലേയിൽ ആണ് അപ്പൊ അയിന് തലക്ക്. ആദാസ് എച്ക്കാണ്ട് കുറച്ച് സാധനം ഇവടെ കട അവിടെ വേറെണ്ട്ട്ടാ. ഹസ്ബണ്ടിന്റെ സ്കൂളിന്റെ മുന്നില്.
ആഹ്
ഇത് പിന്നെ ഞാനങ്ങനെ ഉം ഇവിടെ ഉള്ളോള് വന്ന് ചോയ്ചുബോ
അവിടെ നിങ്ങള്. പിന്ന നമ്മ വീട്ടിൽന്നെ ആകുമ്പോ അമ്മക് ഒര് ഇതേയ് ആ മ്മക്ക്. ക് ഒര് വരുമാനം ആവും ചെയ്യതു.
ആഹ് അന്റെക്ക ഹസ്ബൻഡ്.
അങ്ങ് ആഹ് പോകാനാ പിന്നെന്താ കട്ടായോ ആഹ് ഹലോ
ഔടേ
എന്തേ ആഹ് എന്താ ആഹ് ആയിക്കോട്ടെ
ആഹ്
വെക്ക